ഹലോ കേൾക്കിണില്ലേ ആഹ കേൾക്കുണുണ്ട് ആ പറയൂ ആഹ പിന്നെ സുഖം അങ്ങനെ പോകുന്നു ഉം എന്താണ് വിശേഷം ആഹ് ചായ കുടിച്ച് മക്കളൊക്കെ ഇപ്പൊ ക്ലാസ് കഴിഞ് വന്ന് എന്നിട്ടിപ്പ കുടിച്ചോള്ളൂ അവിടെ കുടിച്ചോ സ്നാക്സ് സമൂസ ആയിരുന്നുയിന്ന്
ആ ഇണ്ടാക്കിയതാണോ
അല്ലല്ല ഇന്ന് വാങ്ങിച്ചത ഇണ്ടാക്കലുണ്ട് ചല അപ്പഴൊക്കെ കേട്ടാ പക്ഷെന്ന് വാങ്ങിക്ക ചെയ്ത് ഇല്ല ഇല്ല എന്നുംണ്ടാക്കൊന്നില്ല എപ്പോഴെങ്കിലൊക്കെ ക്കിട്ട് ടൈമ് കിട്ടുമ്പോരു ഉം താല്പര്യം തോന്നുമ്പോ ഉണ്ടാക്കും
ആ ഏത് സ്നാക്സാ ഇഷ്ടം
ഇപ്പടെ മക്കൾക്ക് ഇങ്ങനെ ഈ പൊരിച്ച കടി അങ്ങനത്തെതിനോടൊക്കെയാണ് താല്പര്യംയുള്ളെ അപ്പൊ ഒരാള്കഴിക്കും നല്ലെ മോന് നല്ലം കഴിക്കും പക്ഷെ മോൾക്കാണെങ്കിലോ ഒരാൾക്ക് മധുരത്തിനോടാ താല്പര്യം ഒരാൾക്ക് ക്കാണെങ്കില് മറ്റേ കുറച്ച് എരിവിനോട് അങ്ങനെയൊക്കെ താല്പര്യം ആപ്പെ ആ അപ്പൊ നമുക്ക് ചിലെ സമയങ്ങളിലെ നമക്കൊരു മടിയണല്ലോ ആഹ ചെലെ സമയത്ത് നമുക്കൊരു മടിയാണല്ലോ ഉണ്ടാക്കാൻ
ആ
അപ്പൊ പിന്നെ ഉണ്ടാക്കൂല്ല ചെലേപ്പം ഉണ്ടാക്കേം ചെയ്യും അവിടെ എങ്ങനെ ഉച്ചയ്ക്ക ഇന്ന് സാധാ ചോറായിരുന്നു
ഉം എന്തെനു കറിയൊക്കെ? കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കൂല്ലേ?
ആഹ് ഒക്കെയിണ്ടാക്കും കറി ഇന്ന് അയിലായിരുന്നു.
ഉം
പിന്നെ മറ്റേ പയറില്ലേ? മറ്റേ ഒണക്ക പയർ ഉണ്ടാവൂല്ലേ ആഹ് അത് ഉപ്പേരി ഒണ്ടാക്കി. പിന്നെ പപ്പടം എല്ലാർക്കും ഇഷ്ടവാണോ കഴി ഇല്ല്യാ മോള് കഴിക്കും. ഉപ്പേരിയൊക്കെ മോന് മീനൊന്നും അങ്ങനെ കഴിക്കൂല മീനുയില്ല പച്ചക്കറിയും ഇല്ല. അവനിക്ക് വെറു ചിക്കന് അങ്ങനത്തതിനോടാണ് ആഹ് അതേ താല്പര്യയുള്ളൂ. മട്ടനും കഴിക്കില്ല ചിക്കനും, ബീഫും അത് ബിരിയാണിയെണെങ്കിലെ മന്തി അങ്ങനുള്ളതൊക്കെ ആകുമ്പോ നല്ല ഇഷ്ടാണ്.
ആഹ് ദിവസം ഇപ്പൊ അങ്ങനെ വെക്കണണ്ടാവൂല അല്ലെ?
അല്ല ഇല്ല ദിവസം വെക്കൂല്ല എപ്പഴെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യൂ. ഇപ്പൊ രണ്ട് ദിവസം മുന്നേ വെച്ചുതന്നു മന്തി മ മന്തിയായിരുന്നു. ഞായറാഴ്ചയാടെ അന്ന്
ആഹ്
ആഹ് അങ്ങനെ അവിടെ എങ്ങനെ താല്പര്യം മക്കൾക്ക്?
മക്കൾക്ക് ഇവിടെ ഇ
കേൾക്കണില്ല ആഹ് ആഹ് മക്കൾക്ക് ഇവിടെ ഇഷ്ടാണ് കേക്കണില്ല പിന്നെ മക്കള് വലിയ കു ട്ടികളാണോ? അതെ
ആഹ്
ആഹ് ആഹ്
അവിടെ?
ആ അവിടെയും ആഹ് ഒരാള് ചെറുതുണ്ട് ബാക്കി രണ്ടാള് ആഹ് വലിയ വലിയ കുട്ടികളാണ്.
ആഹ് വേറെ ആരൊക്കെ ഒണ്ട് വീട്ടിലെ?
ഇല്ലില്ല ഞങ്ങള് തന്നെ.
ഹസ്ബൻഡ് ഇവിടെ
ഇല്ല ഇല്ല അവിടെ എങ്ങനെയാണ്?
ഇവടെയെ ഇല്ല നാട്ടിലില്ല.
ആഹ് മക്കളും ഇയാളും തന്നെ ആവൂല്ലേ? അങ്ങനെ തന്നെ ആവൂല്ലേ? ആഹ് അങ്ങനെ ആഹ് അങ്ങനാകുമ്പോ പിന്നെ നമ്മക്ക് എന്തെങ്കിലുലൊക്കെ ആയാലും മതി.
ഉം
രാത്രിക്ക് തന്നെ ഈ ചോറും ഇതും തന്നെ മതി. വേറെ ഹാ ഒന്നുയില്ല. വേണ്ടിയതില്ല അങ്ങനെതന്നെ ഇത് തന്നെ ഭക്ഷണം തന്നെ ചിലയപ്പഴക്കെ വല്ലോക്കെ സ്പെഷ്യലായി എന്തെങ്കിലും ആഹ് ചെല ദിവസങ്ങളിലൊക്കെ ചിലപ്പോ മക്കള് എന്തെങ്കിലൊക്കെ വേണെന്ന് പറഞ്ഞാ വല്ല പൊറോ അങ്ങനെ എന്തെങ്കിലൊക്കെ മേടിക്കുകയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആഹ് ചെയ്യും. അല്ലെങ്കില് ഉച്ചക്കലത്തെ ഭക്ഷണം തന്നെ ഉണ്ടാവും.
ആഹ് രാവി
പിന്നെ? രാവിലെ എന്താ കഴിക്കുന്നേ രാവിലെ ഇന്ന് ദോശയായിരുന്നു. മക്കള് പോകുമ്പൾക്ക് ആ മക്കൾക്ക് പിന്നെ ചോറെക്കെ രാവിലെ തന്നെ ആകും മക്കള് കൊണ്ടുപോകണ കാരണം കൊണ്ടോയ് ആഹ് ജോലികളൊക്കെ കാരണം വേഗം തീരും. ദോശൽക്കിന്ന് ഉരുളകിഴങ്ങ് കറിയായിരുന്നു. ആങ്ങ അവിടെന്തേരുന്നു ഫുഡിന്ന്? ആ ഒരാള് കഴിക്കും. ഒരാളെ കാര്യാണ് ഉണ്ട് അവർക്കീ പറഞ്ഞ പോലെ എങ്ങനെ എന്തെങ്കിലൊക്കെ ക്കാനോ അങ്ങനൊക്കെയാണെങ്കില ക്ഷെ ചെലേപ്പൊ വല്ല്യ കൊഴപ്പുണ്ടാവില്ല ചെലെ ദിവസം ദേഷ്യം പിടിക്കും ഇതെന്നെ കറി ന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെണ്ട്
ആ ആ
അവിടെന്നെന്തേര്ന്നു ഫുഡ്? ആ ഒരാള് പറയും ഇഷ്ടായില്ലെങ്കില്
ആ ആ ഞങ്ങക്ക്ന്ന് ഉച്ചക്ക് ചിക്കന്ണ്ടായിരുന്ന്
ആ
അങ്ങനെക്കെ പോയി
ങ്ങനൊക്കെ പോയി ഉം ഇഞ്ഞി രാത്രിക്കത്തെ അതെന്നെ മതി ആ ആ അങ്ങനെ ആവുമ്പോ പിന്നെ കൊഴപ്പല്ല്യ ചാരിലൊക്കെ ഉണ്ടെങ്കി പിന്നെ നമക്ക് രാത്രിക്കൽക്ക് വേറെ നോക്കണം
ആ അതെ
അവ്ടെങ്ങനെ മഴൊക്കെണ്ടോ?
മഴ ഇന്നലെണ്ടെയ്ന് ഇന്നലെ നല്ല മഴേരുന്നു എന്താർന്നു മഴറിയോ നല്ല മഴ ഇടീം മിന്നലും
ന്നലും വ്ടാ വടെന്ന് ഇന്ന് ചെറുതായിട്ടുണ്ടായിരുന്നു മഴ ഇന്നലൊക്കെ നല്ല വെയിലെര്ന്നു
അ ഇന്ന്പ്പൊ വ്ട്ക്ക് ഇപ് ഇപ് ഇപ്പൊ വെയിലിന് കൊറവുണ്ട് ഉച്ചക്കൊക്കെ നല്ല വെയിലേനു
ആ വടെന്ന് മഴേണ് അങ്ങനെ വെയിലൊന്നും ഉണ്ടായിട്ടില്ലേ മഴ ആയാല് അതാണ് ബുദ്ധിമുട്ടല്ലേ ഡ്രസ്സൊക്കെ ഒണങ്ങണ കാര്യാണ്
അതെ പിന്നെ മുറ്റൊന്നും അടിച്ചൊര്യാ കിറ്റ്ണെന്നെണ്ടാവൂ ല എലൊക്കെ ആകെ ഒട്ടി
അതു ദിവസം അടിക്കാനും പറ്റില്ലല്ലോ മഴേണീച്ചെങ്കില് അപ്പൊ നല്ല മഴള്ള ദിവസാണെങ്കില് അടിക്കാൻ പറ്റില്ല ആ പ റ്റൊള്ളൂ ഞങ്ങക്കാണെങ്കിവടെ മുറ്റൊക്കെ വെള്ളം നിക്കും ചെയ്യും മഴ പെയ്യുമ്പൊളേ മഴാണ്ട് മാറി കൊറച്ച് കഴിഞ്ഞാല് ആ ചൂടും ഉം അതെന്നെ ചെല ടൈമില് മഴ പെയ്താ ഞമ്മക്ക് മത്യായി ഒന്ന് നിന്നാ മതി ന്നുള്ളതാവും പിന്നെ ഇയാളെങ്ങനെ ഫുഡൊക്കെണ്ടാക്കോ? എല്ലാറിയോ? ഉം
നിങ്ങളൊ
ഞാനൊ ഒരു വിധൊക്കെ ആദ്യൊന്നും അറയിണ്ടാര്ന്നില്ല പ്പങ്ങനെ ഒറ്റക്കായപ്പൊ ഇങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനാണ്ട് പഠിഞ്ഞു ആ അങ്ങനെ പഠിക്കുല്ലേ ഞാനും അങ്ങനെ അതെന്നെ കേട് വന്നാലും പേടിക്കാല്ലല്ലോ ആരും ഇല്ല്യല്ലോ അപ്പൊ പിന്നെ അങ്ങനാണ്ട് ചെയ്തു പോകും ട്ടടുത്ത വീട്ടിത്തവരൊക്കെ വീട്ടുകാരൊക്കെല്ലേ ആണ്ട് ണ്ട് അടുത്തൊക്കെ വീടുണ്
വൈകുന്നേരം പൊറത്ത്ക്കൊന്നും എറങ്ങൂലേ?
ആ ഇല്ലേ മക്കള് വരാ പ് ഒരാൾ ഇപ്പണ്ട് വന്നിട്ടുള്ളൂ അപ്പൊ പിന്നെ അവര് വന്ന അവർക്ക് കൊടുക്കലുതാവലൊക്കെ കഴിഞ്ഞാ പിന്നെ ചെലേപ്പഴൊക്കെ പോകും. ചെലേപ്പങ്ങനെ ഇരിക്കും ചെയ്യും
ഉം
തൊട്ടടുത്തൊക്കങ്ങനെണ്ട് വീട് കൊറവാ
ആ ആ കൊറച്ച് പോണ്ടേരൂലേ അപ്പൊ എപ്പ്ളെങ്കിലൊക്കെ പോവാ
ആഹ് പോവും അങ്ങനെ പോവു പിന്നെ വന്നപ്പൊ മക്കൾക്കും ഒരുപാട് പഠിക്കാണ്ടാവൊലോ അപ്പൊ പിന്നെ ആഹ് നല്ലോം വർ അവര് വീട്ടിലേക്ക് എത്തുമ്പഴൊക്കെ അവർക്ക് വർക്കുകള് വരല് തൊടങ്ങും അതെന്ത് പറ്റി
പിന്നെന്ത ഇന്ന് ഒത്തിരി തിരുമ്പാനൊക്കെ ഇണ്ടായിരുന്നു അപ്പങ്ങനെ മെഷീന്ണ്ട് പക്ഷെ ഇൻക്കത് ഇഷ്ടല്ല
അപ്പൊ കല്ല്മ്മലന്നെ ആകൂലേ
ആഹ് ഇൻക്ക് അതാണ് സുഖം തോന്നാ മറ്റേത് ഇൻക്ക് അങ്ങനെ വൃത്തി കാര്യങ്ങളൊന്നും തോന്നൂല
ആഹ് കല്ലമ്മല് ആവുമ്പോ വേ കഴിയും ആഹ് എനിക്കും അതന്നെ ആദ്യ മറ്റതേന്നു സേമിയ ട്ടോമാറ്റിക്കെര്ന്നു ഇപ്പ വേങ്ങിച്ചിട്ടുള്ളെ ഓട്ടോമാറ്റിക്കാ
ആഹ് അപ്പ അങ്ങനെ അങ്ങനക്കായി
ക്ഷെ ഞാൻ അതിൽ തന്നെട്ടാ അലക്കണത് എല്ലാം കൂടെ ആവുമ്പോളെ ചെറിയൊരു കുട്ടിയുണ്ടെ ചെറുതെച്ചാലെ രണ്ടു വയസ്സ് കഴിഞ്ഞിക്ക്ണ് അപ്പൊ അവിടെ വെച്ച് ആയ കാരണ കൊണ്ട് വേണ്ട കഴിയില്ല അപ്പൊ വേഗം അയിലഞ്ഞേണ്ട് ഇടും
ആഹ്
ടൈമുള്ളപ്പളൊക്കെകുമ്പോ കല്ലുമ മക്കളെ ഇന്നാലും മക്കളെ യൂണിഫോം ഇതൊക്കെ കല്ലമ്മലഞ്ഞെ രണ്ടീസം കൂടുമ്പളെ ആഹ് അവിടെ വൈറ്റല്ല ഒരു റോസ് പോലത്ത കളറാ
ഉം അപ്പൊ ഇനിക്ക് കല്ല്മ്മ ത്തന്നെ തിരുമ്ണതാഷ്ട്ടം
അതാവുമ്പോ വേ കഴിയും ഇല്ലപോ അവ ഓട്ടോമാറ്റിക് ആവുമ്പോൾ തീരും കഴിയാൻ പണിയ കൊറേ സമയം പിടിക്കും ഇല്ല ചിലേ ടൈമില് ചെലെപ്പ തിരുമ്പലൊക്കെ കഴിഞ്ഞ് നോക്കിയാ കാണാ ചിലപ്പോ സോപ്പും പൊടിയൊക്കെ ഇങ്ങനെ ഒരു ഇരിക്ക്ണ പോലെ അപ്പൊ ഞാ കൊറച്ചീച്ചേ ഇട്ടിട്ടേപ്പോ തിരുമ്പോള്ളൂ
ഉം അതെ
ആഹ് ആള് കുറവാ പറഞ്ഞിട്ട് കാര്യല്ല തിരുമ്പാൻ ഒരുപാടുണ്ടാവും ഉം
ന്നിട്ട് വേറെ എന്തൊക്കെ വിശേഷം
ഞനെന്താണ് അങ്ങനെ അങ്ങനെ പോകുന്നു എത്ര കുട്ടിക്കളാ?
കളിക്കാൻ പോയിക്ക്ണ്
ആഹ്
ഇപ്പൊ ഓരോ ടൈമല്ലേ വന്ന കൊറച്ചേരം
ആഹ് ഈ ഒരു ടൈം തന്നെ ഉള്ളുള്ളൂ അത് കഴിഞ്ഞ പിന്നെ പഠിക്കായിരുന്നാ പിന്നെ ഉം അവിടെ എത്ര മണിക്ക മദ്രസ തോടങ്ങ? നേരത്തെ തോടങ്ങോ മദ്രസ ഉം ഉം ഇവിടെ ആറരെണ് ഉം ഇവിടെ ആറര ആവും അതു പിന്നെ മദ്രസ അടുത്തന്നെണ് അപ്പൊ കാരണം ആഹ് കൊഴപ്പല്ല
ഉം
മദ്രസ പള്ളി സ്കൂള് അതൊക്കെ തൊട്ടടുത്തന്നെണ്ട്
ആഹ് അങ്ങനെ അപ്പൊ ഇനി രാത്രിക്കാക്ക്‌ ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ട ല്ലേ?
ഈ എന്ന് ഇണ്ടാക്കേണ്ടിതില്ല ഉം രാവിലെത്തന്നെ വെക്കോ ഫു‌ ഫുഡ്‌ രാത്രിക്ക്ള്ളതോക്കെ ആഹ് അങ്ങനെ തന്നെ ചെയ്യ പിന്നെ വെല്ല നല്ല നേരത്തെ വെക്ക്ണത് ചെ മറ്റാദ്യം മോന് ഏഴ് മണിയാവുമ്പേക്ക് പോവുമ്പള്ക്കെന്നെ ഫുഡ്ക്കെ കൊണ്ടോയിര്ന്നെ ഇപ്പ ഏഴ്മണി ആവുമ്പോ പോയിട്ട് ഇങ്ങട്ടെന്നെ വെരും ട്യൂഷന്ണ്ടേ അപ്പൊ വീട്ടിക്കെന്നെ തിരിച്ച് വന്ന്ട്ടാ പോവാ ഓക്കെ ആഹ് ആഹ് ഞാൻ ഇപ്പൊ വിളിക്ക ആഹ് ആഹ് ശെരി ഓക്കെ